ഹെലോ
ആട തെരക്കിലാണോ
ഇല് ഇല്ലി ഇല്ല്യാ ഡോക്ടറട്ത്ത് വിളിച്ചോക്കുമ്പോ കൊർച്ച് കയ്യൂന്ന് പർഞ്ഞു
ഓഹ് ഞാനൊരു കാര്യം ചോയ്ക്കാൻ വേണ്ടിട്ട് വിളിച്ചതേനി
ആഹ് പറ
നീ ഇപ്പൊ എക്കൗണ്ടിംങ്ങല്ലേ ചെയ്യുന്നേ?
ആഹ് ഞാന് ഗവൺമെന്റ് ഗവൺമെന്റി ന്റാചെയ്യുന്നേ
ഞാന്ങ്ങെനെ അക്കൗണ്ടിങ് ചെയ്താലോ എന്ന് വിചാരിക്ക്ന്നുണ്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ
അന്റേ ഗവൺമെന്റിന്റെ ആയോണ്ട് നമ്മക്ക് കൂ ഓരോ പേരാന്ന് കോസിന് ടൈംപ് ഓഫ് ഡി സി എഫ് എം ന്ന് പറഞ്ഞ്ട്ടുള്ള കോസാ അനക്ക് ആറു മാസത്തേക്കാ
ഏഹ് എല്ലാ കോഴ്സും ആറു മാസത്തേർക്കും
ആറ് മാസ്ത്തെണ്ട് മൂന്ന് മാസ്ത്തണ്ട് വൺ മന്ത്ന്റെ ഇണ്ട്
ഏത് എട്ക്ക്ന്നേ നല്ലത്
ഞാന് ഡി സി എഫ് എം എടുത്താ കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കുന്നല്ലേ അപ്പോ അതില് എക്സല്ണ്ട് എക്സല് ഫുള്ളായിട്ട്ണ്ട് വേഡ് ഫുള്ളായിട്ട്ണ്ട് പ്പവർ പോയിന്റ് ഇണ്ട് പിന്നെ ട്ടാലിയുണ്ട് ട്ടാ. പ്ലിലന്നെ പേ റൂള് ണ്ട് പ്രൊഡക്ഷന്ണ്ട് അങ്ങ് കൊറെ ഭാഗം വെര്ന്ന്ണ്ട്
ആഹ്
ഉം എന്ത്കൊണ്ട് നമുക്ക് പഠിക്ക്യാ പട്ച്ചഴിഞ്ഞാല് സെർട്ടിഫിക്കറ്റ് കിട്ടാൻ ഈ ട്ടു മന്തോളം എടുക്കൂ കാരണം, ഗവൺമെന്റിന്റെല്ലേ
ആഹ്
പിന്നെ നമ്മക്ക് എന് എടെങ്കി ജോബിന് കേറാന അത്യാവശ്യം സെർട്ടി ക്കറ്റ് വേണിങ്ക ഇവിട്ന്ന് തെരും അവിട്ത്തെ സെർട്ടിഫിക്കറ്റ് തെരു
ഏഹ് പഠിക്കാനൊക്കെ എളുപ്പാണോ?
ആഹ് എളുപ്പാന്ന്! ഡിഗ്രി എന്നെ എടുത്തേ?
ഞാൻ ബി. എ ഇംഗ്ലീഷ്
ബി. എ ആന്ന്ല്ലേ
ആഹ്
ആഹ് ബി. എ എട്ത്താളും പഠിക്കുന്നെല്ലാം ഇണ്ട് പഠിക്കാനെല്ലാം എളുപ്പം ആന്ന് എക്സലും വേഡ്ല് എല്ലാർക്കും പഠിക്കാലോ
ഉം ഞാൻ ജോബ് ഇങ്ങനെ കിട്ടോന്നുള്ളതിലാണ് എടുക്കാന്ന് വിചാരിച്ചോ
ഇപതികാളും ഇപ്പതികാളു അങ്ങനെല്ലെ എടുക്കുന്നേ ഉം ജോബ് ഫസ്റ്റ് യാർജിറിൽ വെച്ച് ഫ്രഷർ ആയിട്ട് എടെങ്കിലും കേറണം
ഉം സാലറി ഒക്കെ ഉണ്ടാവോ
ആ അയിന പർഞ്ഞേ ഫ്രഷറ ആയിട്ട് കേറണം കാരണം നമുക്കേ എക്സ്പീരിയൻസ് ഇല്ലല്ലോ
ആഹ്
പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ കൂട്ടി തരുവായിരിക്കും
ക്ലാസ് ഒക്കെ എങ്ങനെയാ
ക്ലാസ് നമ്മൾ താടാന്ന് വെച്ചാ മൂന്ന് ബാച്ചായിട്ടാ രാവിലെയും ഉച്ചക്കും രാ വൈകുന്നേരം അതായത് രാവിലെ ഒമ്പതര തൊട്ട് ഏഹ് പായന്നര വരെ പിന്നെ പായന്നര തൊ ട്ട് ഒന്നര വരെ പിന്നെ ഒന്നര തൊട്ട് നാലര വരെ ഞാ ഉച്ചക്ക മൂന്ന് ബാച്ച്
ആ
ഞാ മൂന്നാമത്തെ ബാച്ചാ
ഒരു മണിക്കൂറ് ഒള്ള് ക്ലാസ്സ്ല്ലേ
ഒരു മണിക്കൂറോ രണ്ടല്ലേ ഒന്നര തൊട്ട് ആഹ് ഒന്നര തൊട്ട് മൂന്നര വരെ ആ പിന്നെ നമ്മള് നിനക്കിപ്പ എക്സാം ആമാന കൊണ്ട് ഞാൻ ഡെയിലി പോന്ന്ണ്ട് ആഴ്ചക്ക് മൂന്നീസ ആന്ന്
ഏഹ്
പിന്നെ ആഴ്ചക്ക് മൂന്ന് സം വേറെ കുട്ടികൾ അങ്ങനെ കൊറേ പിള്ളേർ ഒണ്ട്
ഗവൺമെൻ്റ് ഇന്റെ ആയതുകൊണ്ട് ഫീസ് ഒന്നും വേണ്ടേ
ഫീസ് ഉണ്ട് പക്ഷെ വല്യ ഫീസ് ഇല്ല
എത്ര ഫീസ്
മറ്റേജി ടെക്കിലെല്ലാം പഠിക്കുന്നുണ്ടെങ്കി ഇരുപത് മുപ്പതല്ല ഇല്ലേ
ആഹ്
അമ്മക്കൊരു പന്ത്രണ്ടേ വെരുന്നുള്ളൂ
പന്ത്രണ്ടേ വരുന്നുള്ളുല്ലേ
ഉം പിന്നെ എക്സാം ഫീയല്ലാം ണ്ടേ
ആഹ് എക്സാം ഫി ഇപ്പ എത്രയ
എക്സാം ഫീ ഞങ്ങക്ക് രണ്ടേ നൂറാ അത് എ പി എല് ബി പി എല് അടിസ്ഥാനത്തിലാ
അങ്ങനെ ആണെ
എ എ പി ൽ എല്ലെങ്കിൽ രണ്ടായിരത്തി നൂറ് ബി പി ൽ ആണെങ്കിൽ തൊള്ളായിരത്തി എണ്ടാവും
ആഹ് അങ്ങനെ
ആഹ്
എന്തായാലും ഞാൻ ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെങ്ങനെ ക്ലാസ് നല്ലപോൽ പഠിപ്പിക്കുവോ
ആഹ് നിങ്ങള് സ്ഥല എവിടെയ
ഞാന് ഇവടെ ക്യാലിക്കറ്റ്
അവിടെ ഒണ്ട് തിരുവനന്തപുരം എണ്ട് എവിടെല്ലാം ഒണ്ട് ഇതിന്റെ സീഡിറ്റ് എന്നാ പേര്
വ് നല്ലോണം പഠിപ്പിക്കും നല്ലയ്ന്നെ പിന്നെ ഉം ഉം ചേർന്നോ ചേര്ന്നുണ്ടോ എ ഡിഗ്രി കഴിഞ്ഞിട്ട്
ഉം ഞാന് എന്തായാലും ചേരണം ന്ന് വിചാരിക്ക്ണ്
നമ്മക്ക് നാലിൽ തി തീയറിയും രണ്ട് പ്രാക്ടിക്കലുവാണ് ഇപ്പൊ നാല് തീയറി ഒരു ദിവസം രണ്ട് തീയറി ഇണ്ടാവും രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന്
ഏഹ്
പിന്നെ പിറ്റേന്ന് അന്നെ ബാക്കി രണ്ടും ഉണ്ടാവും അയിന്റെ പിറ്റേന്ന് തന്നെ ഒരു ലാബ സാമും അയിന്റെ അപ്പർത്തെ ദിവസം ഒരു ലാബ് എക്സാം അങ്ങനെ നാല് എക്സാമാ
ലാബ് എക്സാം എങ്ങനെയാ ഭയങ്കര ടഫ് ആണോ
ലാബ് എക്സാം എഴുതിയാലേ പറയാൻ പറ്റൂ
പിന്നെ എ
ലാബ് എക്സാമിന് നൂറില മാർക്ക്
ഏഹ് നൂറില മാർക്ക്
പിന്നെ ഇന്റേർണൽ മാർക്ക് അമ്പത് ഒട്ടാകെ നൂറ്റി അയ്മ്പയ്ല
ആഹ്
തിയറി ആയാലും നൂറിലാന്ന് പിന്നെ ഇന്റേണൽമാർക്ക് അയിമ്പത്. ഒട്ടാക ആയിര തൊള്ളായിരത്തിലെങ്ങാനോ മാർക്ക് വരുന്ന ടോട്ടല് ഉം
അപ്പൊ കൊർച്ച് പണിയാണ്ല്ലേ തിയറി എങ്ങനെയാണ്? ഈസിയണോ അല്ലെങ്കിൽ ഭയങ്കര പാടാണോ?
വെല്യ പാടൊന്നുല്ല ഞമ്മ്വക്ക്ല ഡിഗ്രിഎയ്റ്റില പിന്നെ ഞാൻ ബി കോമാ എടുതെ അതൊണ്ട് വെലിയ പാടായിട്ടോന്നുല്ല
അപ്പൊ ഞാന് ബി എ ല്ലേ എടുത്തത് അപ്പൊ ഇൻകി ഭയങ്കര പാടായിരിക്കോ?
ക്ഷെ ബി എ എടുത്ത ആളെല്ലാം ചെയ്യുന്നുണ്ടേ
അതാ ചോദിച്ചത്.
ഉം
എന്താണ്? സംഭവന്ന് ഞാനിപ്പ എന്തെങ്കിലും കോഴ്സ് എടുക്കാന്ന് വിചാരിച്ച അപ്പ ന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ് അക്കൗണ്ടിംങ്ങ് എടുത്തോ അപ്പൊ ജോബ് വേഗം കിട്ടും. അങ്ങനെ എങ്ങനെ പറഞ്ഞപ്പോ ഞാന്ങ്ങനെ അക്കൗണ്ടിങ് എടുക്ണോന്ന് ഇങ്ങനെ ആലോചിച്ചിണ്ടായിരുന്നു.
പിന്നെ അഹ് എ ഐയിലേക്ക് മാറുന്ന് എന്നെല്ലാം പറയുന്ന്ണ്ട് എ ഐ അക്കൗണ്ടിങ്. അപ്പം പിന്നെ അത് ആയിട്ടുണ്ടെങ്കിൽ ആ എ ഐ അക്കൗണ്ടിങ് പഠിച്ചാൽ മതി.
ഏ ഐ അക്കൗണ്ടിങ്ല്ലേ?
ആഹ് അയിന് എല്ലാം ഫീ ഇണ്ട് അമ്മക്ക് വെക്കേഷൻ ക്ലാസ് ണ്ടേനും
ഉം അതിന് എത്ര ഫീ വെരാ?
അയിന് എത്രയോ പറഞ് ഇരുപത്തഞ്ചാ മുപ്പതാ എത്രയോ പർന് പിന്നെ ഇത് ചെയ്യ്മ്പൊ അത് ചെയ്യണ്ടന്ന് വെച്ചിട്ടാന്ന്.
ആഹ് അല്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴാ ജോബിന് കേറാ?
ആഹ് അത് കഴഞ്ഞപ്പാട് അമക്ക് ജോബിന് കേറാം. ആട്ത്ത സർട്ടിഫിക്കറ്റ് കിട്ടും ഗവൺമെന്റിന്റെ കിട്ടാൻ ലെയ്റ്റാവും
ഏഹ് അങ്ങനെ അപ്പൊ നമ്മള് നമ്മളെന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ ജോബ് അല്ലെങ്കിൽ അവരന്നെ നമ്ക്ക് റെഡി ആക്കി തരോ?
കൊറെ കൺസൾട്ടൻസിയും കാര്യല്ലാം ഇല്ലേ അവര് ഓ എന്തെങ്കും വാക്കൻസിടേ പറഞ്ഞരും. എല്ലെങ്കും കൊറേ കൺസൾട്ടൻസിയും കാര്യങ്ങളെല്ലാം ഇല്ലേ?
ആഹ്
അതില് പോയി നോക്കിയാലും മതി. ഉം വേറെ ഹലോ ഹലോ
ആഹ് ഇങ്ങനാണ്
ഹലോ
ഹലോ
ആഹ് കേക്ന്ന്ണ്ടാ?
ആഹ് ഉണ്ട് ഞാന് ഇൻക്ക് തിയറി കൊർച്ച് പേടിണ്ട് ഭയങ്കര ഹാർഡയിരിക്കോ പഠിക്കാന്ന്നൊക്കെ?
ഹാഡൈറ്റ് ഉുള്ള്യുണ്ട് ഈസി ആയിറ്റ്യു ഉള്ളി ഉണ്ട്. വിചാരിച്ച നമ്മക്ക് സ്വയം എഴുതാനേ ഉള്ളൂ പക്ഷെ നമ്മക്ക് എക്സ സമിലെല്ലാം പോയിട്ട് എന്താലും കിട്ടാൻ ചാൻസ് കുറവാ
ഉ അതാണ് പിന്നെ പ്രാക്ടിക്കലൊ ക്കെങ്ങനെയാ
പ്രാക്ടിക്കൽ എല്ലാം കൊഴപ്പില്ല ലാബിൽന്നെ ഉണ്ടാകുക നമ്മുടെ പഠിക്കുന്നടുത്ത് തിയറി വേറെ സ്കൂളിൽ പോയിറ്റ് എഴുതണം
അങ്ങനെയൊക്കെ ഉണ്ട് എക്സാം എഴതാ വേറെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ എഴുതണല്ലെ
തിയറി നമ്മള് കണ്ണൂരായിട്ട് അമ്മക്ക് അടുത്ത് തന്നെയാസ്ഥലം
ഉ
ഉം അന അടുത്ത്ന്നെ കിട്ടും സെന്റർ കിട്ടൂലേ ഓൾ ടിക്കറ്റിൽണ്ടാവും
ആഹ്
ഉം
എന്തായാലും ഞാൻ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കണുണ്ട്
ആ അടാ സീഡിറ്റിന്റെ ഉണ്ടല്ലോ ഉണ്ടാവൊല്ലോ
ഏ എന്തായാലും ഞാൻ ഞാന അന്വേഷിച്ച് നോക്കട്ടെ ഉണ്ടായാല്
ആഹ്
ഇ എന്താ നീ ഡോക്ടറെ കാണിക്കാൻ പോയതല്ലേനോ
കാണിക്കാൻ പോം വിളിച്ചോ ക്കുമ്പൊ മീറ്റിങ്ങിലാ ഉള്ളേ
അ
അപ്പൊ പന്ത്രണ്ടരഴിഞ്ഞിട്ട് ഇനി വിളിച്ച് നോക്ക്ന്ന് പറഞ്ഞ്
ഉ പന്ത്രണ്ടര ആവൂല്ലേ
ഞാൻ പന്ത്രണ്ടരഴിഞ്ഞിട്ട് വിളിച്ചോക്കട്ട്
ആഹ്
എന്നിട്ട് കിട്ടിട്ടില്ലെങ്കിൽ
ഉ തീരെ വയ്യേ
ഇല്ല തൊണ്ടവേദനയുണ്ട് കൊരയും ഉണ്ട് കാണിചിട്ടില്ലെങ്കില് ശരിയാവൂ ല
ആഹ് ച്ചൊമപ്പ അധികായി
ആ എല്ലാ എക്സാമാനുള്ളതായില്ലേ
ആഹ് എക്സാം എപ്പഴ
ജൂലൈ പത്തിന്ന്ന് പറഞ്ഞേതൈന്റെബ് ള് വന്നിട്ടില്ല
ഏ എത്ര സബ്ജക്റ്റാ നിങ്ങക്ക്
നാല് തീയറിയും രണ്ട് പ്രാക്ടിക്കലും
നാല് തി
ഉ
നാല് തിയറിയും രണ്ട് പ്രാക്ടിക്കലും ഹലോ
കേട്ടില്ല ഞാന്
ആഹ് നൂറില് പിന്നാ ഇന്റേർണൽ മാർക്ക് അയിമ്പത് എല്ലായ്നും ഉണ്ടാവും നാല് സബ്ജക്ടിനും രണ്ട് പ്രാക്ടിക്കലിനും എല്ലാം അയ്മ്പത് എക്സ്ട്രാണ്ടാവും പക്ഷെ അത് ഫുള്ളായിട്ട് കിട്ടോന്ന് തോന്ന്ന്നില്ല ഒരു ക്ലാസ്സിലെ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ളാണ്
ഉ നോട്ട്സ് ഒക്കെ എങ്ങനെയാ സബ്മിറ്റ് ചെയ്യുക
നോട്ട്സ് നമുക്ക് എഴുതി പഠിച്ചാൽ മതി അങ്ങനെ കാണിക്കണന്നൊന്നില്ല
നോട്ട്സ് ഒക്കെ അവര് തരി അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണൊ
ഞാൻ പറിഞ്ഞിട്ടില്ലേ പി ഡി എഫ് ഇടുന്ന ആ പി ഡി എഫിൽ ഉണ്ടാവോ അത് നോക്കി പ ഠിച്ചാമയി നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാ പഠിക്കുന്ന
ഉം
ഉം
എങ്ങനെ എക്സാം എങ്ങനെയാണ് കോഴ്സ് മൊത്തം കഴിഞ്ഞിട്ടോ?
ആ ആ കൊല്ലത്തില് മൂന്ന് എക്സാം ഉണ്ടാവ ഒന്ന് ഫെബ്ര ഫെബ്രുവരിയില് പിന്നെ ജൂലൈല് പിന്നെ ഒക്ടോബറില് നമുക്ക് ഈ മൂന്ന് കൊല്ലത്തിൽ ഈ മൂന്ന് പ്രശ ഉണ്ടാവും അപ്പൊ ഇപ്പൊ നമ്മള് ഈ ജൂലൈൽ എഴുതുന്നില്ലെങ്കിൽ നമുക്ക് ഒക്ടോബറിൽ എഴുതാം പക്ഷെ എല്ലാം ടച്ച് വിട്ടുപോകും ഒന്നു ഓർമ്മയൊന്നും ഇണ്ടാവുല അപ്പൊ പഠിച്ചപ്പാട് എഴതുന്നേ അല്ലേ
ആ
ഉം
എന്തായാലും എക്സാം നല്ല പോലൊക്കെ എഴുതിക്കോ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യണം വിചാരിക്ക്ണണ്ട് എന്നാ ശരി എന്നാലേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാ